ആ എന്തൊക്കെണ്ട് വിശേഷം ആ കേൾക്കണ്ട്
ആ സുഖാട്ടിരിക്ക്ന്ന് മഴയുണ്ടോ അവ്ടെ
ഇല്ല ഇല്ല മഴയില്ല അ ഹാ ഇന്ന് നല്ല കൂളന്തരീക്ഷാണ് നല്ല വെയിലൊക്കെണ്ട് അവ് എങ്ങനെയാ
ഇവ്ടെ വെയിലൊന്നും ഒർച്ച്ട്ടില്ല ഇന്നലെ തൊടങ്ങിയ മഴയാ നല്ല മഴയാ
ഓ അത്ശെരി മഴ ഇപ്പഴും മഴ പെയ്യ്ണ്ടോ
ആ ഇപ്പൊ ഒര് ശകലം ഒരു തോർച്ച പക്ഷെ നല്ല കോളൊക്കെ കൊണ്ട്ട്ടുണ്ട് ഉടനെ പെയ്യുവായിരിക്കും മഴയാവുമ്പോ അല്ലേലും മഴയല്ലിയോ വെയ്ലാക്മ്പോ നല്ല വെയ്ലും മഴയാക്മ്പോ നല്ല
അതെ അതെ ക്ഷെ ഇവ്ടെന്നാ നല്ല വെയിലാട്ടോ പ്പൊ ഞാനും വിചാരിച്ച് ഇന്നലെയൊക്കെ ഒര് ഉച്ചവരെ നല്ല മഴയായ്ര്ന്നു പക്ഷെ പിന്നീട് കൊർച്ച് നേരൊര് വെയ്ല് ഉദിച്ച് പക്ഷെ ഇന്ന് രാവിലെ തൊട്ടേ അത്യാവശ്യം നല്ലൊര് ക്ലൈമറ്റാ അ മീൻസ് ഈ കാലാവസ്ഥ മയ പെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ വര്മ്പോ നമുക്കൊര്താണല്ലോ
ആ അതെ അതെ ആ മഴ പെയ്താ മതി അതെ അതെ സത്യ സത്യ ഇപ്പ ഓർക്കുന്നു വെയില് മതിയാര്ന്നന്ന് പക്ഷെ വെയിലാമ്പോ നമ്മള്ഓർക്കും ഒ മഴ ഒന്ന് പെയ്ത മ തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വെളിയിലൊക്കെ പോകുന്ന ഒരു ബുദ്ധിമുട്ടും പിന്നെ തുണിയൊക്കെ ണങ്ങുന്ന ബുദ്ധിമുട്ടുംഓർ ട്ടാണ് മഴ അല്ലെങ്കിൽ മഴയാ നല്ലത് പിന്നെയി പോയി എന്തലുമൊക്കെ മാവാ അങ്ങോക്കെ ചെയ്യണെങ്കില് ഒക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്
അതെ അതെ കുട്ടികൾക്ക് സ്കൂൾ ഇപ്പം വെക്കേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക്‌ സ് സ്കൂൾ പോകാനൊക്കെ ബുദ്ധിമുട്ട് നല്ലവണ്ണം സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര മഴയാണ്
എണ്ണിക്കാനും ആരാവിലെ എണീറ്റ് അവർക്ക് ചോറ് കൊണ്ടുവാനും എല്ലാം റെഡിയാക്കണം രാവിലെ എണ്ണിക്കാനും മടി ആ നമ്മക്ക് അതിനെക്കാട്ടി മടി കൊച്ചുങ്ങൾക്ക് പിന്നെ പറയണ്ടല്ലോ നമുക്കും മടി ആണെങ്കി പിന്നെ ആ അങ്ങനെ പോവുന്നു പിന്നെന്താ
പിന്നെ ഒതുക്കി വെക്കാറില്ലേ അപ്പൊ ആ ചായകുടിയൊക്കെ കഴിഞ്ഞ്
ആ ഇനിപ്പോ ഉച്ചക്കത്തേക് എല്ലാം ആയോ
കഴിഞ്ഞോണ്ട് നമ്മള് പെട്ടന്ന് പണിയൊക്കെ തീർക്കും പിന്നെ ഒരു ഒരു പത്തര തൊട്ട് ഫ്രീയാ
ആഹ് ഇവിടെ അതെ പിന്നെ ഇനിയിപ്പം വൈകിട്ട് നാലുമണി തൊട്ടാണ് അടുത്ത തെരക്ക് വരുന്നത്
അതെ അതെ ഞാൻ നാല് മണി തൊട്ട് എനിക്ക് ആ എനികരാ ഞാൻ രണ്ട് നേ നേരത്തെ ഫുഡ് ഒരുമിച്ച് വെക്കല ഇനിയിപ്പോ ഇനിയിപ്പോ അവര് വന്ന് കഴിഞ്ഞാ അവര് എന്നെ വിളിക്ക കഴിക്കത്തൊന്നുമില്ല അവരെന്തെങ്കിലും പാലോ അവ അവിലോ ഒക്കെ കലിക്കി ടിവിയുടെ മുന്നേ ഫ്രണ്ട് പോയിരിന്ന്‌ട്ട് അവരിങ്ങനെ എന്ത ന്തെകിലൊക്കെ ആയിട്ട് അപ്പൊ അവടെ സിങ്കില് ന കൊറേ പാത്രങ്ങളായിരിക്കും
പാത്രങ്ങളര് അതെ അതെ അല്ലേലും ഇപ്പം പണ്ടത്തെ പോലെ ഇങ്ങനെ രണ്ടു നേരം വെപ്പ് മൂന്ന്‌ നേരം വെപ്പ് ഇപ്പോ അങ്ങനൊന്നും ഇല്ലല്ലോ നമ്മളിപ്പോൾ രാവിലെ ഒരു നേരം അങ്ങ് വെ തും പണ്ടൊക്കെ ആവുമ്പോ ചൂട് പോ ഇങ്ങനാ ആഹാരം കഴിക്കണം അങ്ങനൊക്കെ ചിട്ടയാരുന്നു അവർക്ക് ഇപ്പം
യരുന്നു പിന്നെ പ്രായമുള്ളവരാകുമ്പോ അവർക്ക് പ്ര തെകിച്ച്
അതെ അതെ അത് തന്നെയല്ല അവർക്ക് കഞ്ഞി നമ്മുടെ ഇപ്പഴ്ത്തെ പോലെ ഈ ചോറ് വെച്ചാ അയിന്റെ കൂടെ തോരന് മീൻകറി രണ്ടും മൂന്നും കൂട്ടം കറ് റിയൊന്നും വേണോന്ന് അവർക്കില്ല അവരി അയത്തും പ പാടത്തൊക്കെ പണി ചെയ്തിട്ട് വരുമ്പോ അവർക്ക് എന്തെങ്കിലും വെശപ്പ് ത്ത്രി ഒന്ന് കഴിക്കണം അത്രമേ അത്രയേ ള്ളോർക്ക്
പത്രെള്ളു പക്ഷെ പണ്ടത്തെ കാലത്ത് എനിക്ക് തോ ആദ്യം ഒരു രാവിലെ ഒരു ചായ രാവിലെ ഒരു ചായ പിന്നെ അത് കഴിഞ്ഞിട്ട് കൂ കൂട്ട എന്തെങ്കിലും ഒരു കൂട്ടാന് ചേമ്പ് അങ്ങനെക്കെ അവ അങ്ങനത്തൊക്കെ ഇട്ടിട്ട് ഒരു കൂ ട്ടാന് കഞ്ഞി പിന്നെ ഇത് വെപ് പ്പം ഞ്ഞാ വെപ്പ് തന്നെ പണി വെ വെ വെപ്പ് കഴിക്കാ പാത്രം മോറ്ക ഞാൻ എന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഞാൻ എപ്പഴും പറയും മാ അവിടെ ഞങ്ങൾ എല്ലാവാരും കൂടുമ്പോൾ അത്യാവശ്യം നല്ല ആൾ ആൾക്കാരുണ്ടാവും അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യായി ഇങ്ങനെ പണിയെടുത്തോണ്ടി ഇരിക്കാന്ന് പറയണത്
ക്കെയാണ് അതെ ആള് കൂടുമ്പോ ഇങ്ങനെ അതെ അതെ പക്ഷെ പണ്ടത്തെ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടേ ഇല്ല അവർക്ക് വർക്ക് അത് ഇഷ്ടാവാത് ആ അങ്ങനെ ആൾ കുറവുള്ളതാണ് അവർക്ക് ഒരു സങ്കടം
സങ്കടം അത് ശെരിയാ പക്ഷെ അന്നത്തെ അന്ന് നല്ല രസായിരുന്നു ട്ടോ സത്
ആ അതെ അതെ ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ നമുക്ക് മിസ് ചെയ്യും അന്നത്തെ അന്നത്തെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോ ആ സമയത്ത് തോന്നി കിട്ടാണ ഓ എല്ലാരുടെ ഭയങ്കര ബഹളാവും അനക്കവും ഭയങ്കര ഒരു ഇറിട്ടേഷൻ ആണല്ലോ പക്ഷെ ഇപ്പൊ ഓർക്കുമ്പം അത് ഭയങ്കരമായി ഭയങ്കര മിസിംങ് ആയിട്ട് തോന്നും
അത് അതൊന്നും ഇപ്പ ആ ആ അനുഭവിക്കാനല്ലേ ഇപ്പത്തെ മക്കൾക്കും അത്അറിയത്തില്ല
അറിയത്തില്ല അവരിങ്ങനെ നമ്മള് ഇങ്ങനെ പറയുമ്പോ നമ്മളോട് ചോദി അയ്യോ അങ്ങനെ ഒരു കാലം ഒൺ ഉണ്ടായിരുന്നോ അങ്ങനെ അവര് ചോദിക്കുന്നെ ഇപ്പഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫു ഫോണെ, ടി വി ടി വി, ഫോണ് നമ്മള് നിർബന്ധിച്ച് വിട്ടാലായിരിക്കും വെളിലൊന്ന് പോയി കളിക്കൊ എടു കോ ചെയ്യുന്ന അവർക്ക് അവ അവർറെ ലോകം എന്തുവാ ഈ ഫോണെ, ടി വി മാറി തിരിഞ്ഞ് അത് തന്നെ അവറെ ഈ ലോകാം അനത് പിന്നെ ഈ കൊറോണ അതുടെ വന്നപ്പം പിന്നെ പറയുവേം വേണ്ട അ ഫുൾ അങ്ക് കുട്ടികളെന്ന്
ആ ഫോണില ഫോണിലോട്ടായി പിന്നെ ആ ഓ ഇപ്പ ഇന്നു ഈസ് ഈസ്കൂളിലെ ക്ലാസ്ണ്ട് അല്ലെങ്കിൽ മിസ്സ്‌ എന്തെങ്കിലും വിട്ടിട്ടുണ്ട്ന്ന് പറഞ് ഫോൺ കൊണ്ട് പോം പിന്നെ അവരെ എന്തെങ്കിലുക്കയിട്ട് അവരത് നോക്കത്തേ ഇല്ല
പ്രസവിച്ചങ്ങോട്ടിട്ട് ഒരു നമ്മള് ഇല്ലെ പറയത്തില്ലേ ഇരുപത്തെട്ട് കഴിഞ്ഞ് അങ്ങോട്ട് കൊച്ച് ഇങ്ങക്ക് ഫോൺ കൊടുത്ത് കഴിഞ്ഞാ അവര് ചെയ്യും. അതേ പോലെ അവരെന്ന് വെച്ച് കഴിഞ്ഞാ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല. ന മ്മളായാല് ഈ പറഞ്ഞ പോലെ എപ്പഴും ഈ ഫോണ് ഫോണ് ഇപ്പം ജസ് റ്റൊന്ന് അതെന്തേലും ഒന്ന് ഇപ്പം എന്തേലും ജസ് സ്‌റ്റൊന്ന് അടുക്കളയിൽ എന്തേലും ചെയ്യുന്നതായ തന്നെ നമക്ക് നമുക്കിപ്പോ എന്തേലും അറിയാണേൽ ഒടനെ നമ്മൾ ഫോണല്ലേ എടുത് ഉടനെ യൂട്യൂബ് നോക്കുക ഒടനെ അങ്ങനെ ചെയ്യ്യ അങ്ങനെല്ലേ അപ്പൊ പിന്നെ അത് കണ്ടല്ലേ നമ്മൾ കുഞ്ഞുങ്ങളായാലും ചെയ്യുന്നേ അതിനനുസരിച്ച് മ്
ഭയങ്കരയിറ്റ് എഫക്ട് ചെയ്യ്ന്നുണ്ട് മക്കളായാലും ബ്രെയിനായാലും ഒക്കെ
പക്ഷെ ഒന്നോർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലതുമാണ് അതേപോലെ തന്നെ ചീത്തയു ആണ് ഇതങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞ അവർക്കങ്ങൊരു എന്തെലും അതെ അതെ തെ ഒരു മയാ ക്ക്‌ മരുന്നിന്റെ കൂട്ട് അല്ലങ്ങ അടിമപ്പെട്ടു പോയി ഇതിനങ്ങ് കൊടുക്കാതിരിക്കാവങ്കിൽ ഒരു കൊഴപ്പവും ഇല്ല വേണ്ട പക്ഷെ ഇതങ്ങോട്ട് ഒരു തവണ കൊടുത്ത് കയുമ്പോ അപ്പ അതിലെ ഇങ്ങനെ ഗെയിം കളികും ക്കാനും വേറെ ഗെയിംങ്ങൾ പുതിയ പുതിയ അതായത് കണ്ടുപിടിക്കാനുള്ള ഒരു തൊരയാ പിള്ളേർക്ക്
ആ അതെ അതെ പിന്നെ ന്ന് പറഞ്ഞാ കൊറേ കുട്ടികളുള്ള സ്ഥലത്തൊക്കെ വെച്ചാവുമ്പേ കൂടുതൽ എന്റെ മക്കൾ സത്യം പറഞ്ഞാ ഫോൺ എടുക്കാറില്ലാട്ടോ ഞാൻ കൊടുകാ
ആ ഇവിടെ ഞാനങ്ങനെ കൊടുക്കാറില്ല ഇളയാളും ഇതുപോലെ ഇളയാൾക്ക് രണ്ടു വയസ് കഴിഞ്ഞിട്ടേ ഉള്ളേ അപ്പ നമ്മളങ്ങോട്ട് ആദ്യോക്കെ കൊടുക്കുമ്പം പുള്ളി ഭയങ്കര ഇഷ്ട സ്വന്തമായിട്ട് ആരെങ്കിലും കോള് ചെയ്യുവാണങ്കിൽ അത് സൈഡ് ആക്കിട്ട് വീഡിയോ കാണുക ഇതെക്കെ ഒക്കെയാണ് പുള്ളിടെ പണി
അതെല്ലാ മക്കൾക്കും
ഇപ്പ ഇല്ലല്ലോ അതെ അതെ ഉം മൂത്ത ആളാണെങ്കിൽ വെക്കെഷ് സമയെണ്ടങ്കിൽ ഇടയ്ക്കൊക്കെ എടുക്കുവായിരുന്നു ഇപ്പ സ്കൂള് തുറന്നപ്പോൾ ആറിലായിട്ടുണ്ടേ ഞാൻ പറഞ്ഞങ്ങനെ ഫോണൊന്നു എടു ക്കണ്ട പിന്നെ ആ വരെ മൈന്റ് അതായി പോവും അവരെ നമുക്ക് കുറ്റം പറയാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല അവറെ ഒരു മൈൻഡ് ഫോണ് ഫോണെന്ന്‌ പിള്ളൊര് മൈൻഡ്
ആ ചെല കുട്ടികളൊക്കെ രാവിലെ എണീറ്റ് എണീറ്റ് എണീ എണീറ്റ് വരുമ്പോ തന്നെ ഫോണ്ന്ന് പറഞ്ഞ് കരയണൊക്കെ കേക്കാം എനിക്കത് കാണുമ്പോ തന്നെ ദേഷ്യം വരും. പക്ഷേ ഇവരങ്ങനെ ഫോൺ എടുക്കാറില്ല. ഞാൻ ടിവില് കാർഡ് കേറ്റി കൊടുക്കും. ടിവി കണ്ടോന്ന് പറയും.
സത്യം പറഞ്ഞാ ഈ ടിവി കാണു ന്നത് വെല്ല്യ ബുദ്ധിമുട്ടില്ല.
ഇല്ലില്ല ആ സ്ക്രീന് സ്കി റേഡിയേഷ നും കാര്യങ്ങളൊന്നും ഇല്ല്യാല്ലോ. ക്ഷെ ഇത് ന്ന് പറയുമ്പോ ഭയങ്കര ബുദ് ദ്ധിമുട്ടാ
നേരത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളാര് രാവിലെ എണീറ്റ് വരുന്നത് വെള്ള പാല് താ അല്ലെങ്കി വെള്ളം ഓ ചായതാന്ന് പറഞ്ഞോണ്ടായിരിക്കും ഇതിപ്പോ ഫോണെവിടാ ഫോണെവിടാ അവർക്കൊരുമാതിരി അങ്ങ് ദേശ്യം പോലാ കുഞ്ഞുങ്ങൾക്കെ ഏഹ് ഫോണങ്ങോട്ട് കൊടുത്തില്ലെങ്കി എന്ത ഉടനെ ഞനങ്ങനെ ചെയ്യും ഇപ്പം തന്നെ ട്ടിലെ എന്തോരം കൊ കൊച്ചു പുള്ളാരാ ആത്മഹത്യ ചെയ്യുന്നത് ഈയൊരു ഫോൺ വിഷ
ഉം ഉം ഉം ഇപ്പ ചെല മക്കള് ആ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല അതെ അതെ അത് ചെറിയ ചെറിയ മക്കള് പിന്നെയാന്ന് പറഞ്ഞാല് ഇപ്പത്തെ ഗെയിംസും കാര്യങ്ങളും ഒ ഒക്കെ ഭയങ്കരതാണല്ലോ എന്താ പറയുക ഇപ്പ ഞങ്ങളെ വീട്ടില് ഞങ്ങള് തറവാട്ടില് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് എല്ലാരും കൂടെ കുടുംബം എല്ലാ സിസ്റ്റേഴ്സിനും ഓരോ ബോയ്സ് വീതംണ്ട് അപ്പ അവരെല്ലാരും കൂടെ ഓരോ സ് ഓരോ സെയിം ഏജ് അല്ല ഓരോരോ നല്ല ഡിഫറൻസിണ്ട് ഏജ് ഇപ്പോൾ ഒരാള് പത്തിലാണെങ്കിൽ അടുത്ത ആള് ആറില് പിന്നത്തെ ആള് നാലില് അങ്ങനെയക്കെ എന്റെ മോന് ഒന്നാം ക്ലാ സില അ പ്പ ഇവര് അത്രയും ഡിഫറൻസ് ഉണ്ട് പക്ഷെ ഇവര് ഒരു ഗെയിം ഉണ്ടല്ലോ അപ്പോ ഒരു ആ ഗെയിം അതാ മറ്റേ അ മറ്റേക്കെ ചെയ്യ്ണ ആ ഗെയിമ എന്നിട്ട് ചില സമയത്ത് നമ്മൾ പൗഡറൊക്കെ തെരയുമ്പോ അത് കാണത്തില്ല അപ്പൊ എന്താ പറയാ അപ്പൊ ഇവരെന്താണ് ഈ സ്ക്രീനില് ഈ പൗഡറ് ഇട്ടിട്ട് നമ്മൾ കൈ കൈകൾക്ക് എന്തോ എന്തോ കിട്ടാനാണ് തോന്നുന്നു സ്മൂത്ത്‌നെസ്സോ എന്തോ കിട്ടാനാണ് തോന്നുന്നു ആ ഓൺലൈൻ ആയിട്ടാ ഗെയിം കളിക്കിന്നെ അപ്പം എനിക്ക് ഞാൻ എനിക്ക് ഞാൻ ഭയങ്കരാ ഷൗട്ടെയ്യും കാരണം എനിക്കിഷ്ടല്ല ഞാൻ ഞാൻ നല്ലോണ്ണം പറയും കാരണം എന് എന് എന്റെ മക്കൾക്ക് ഞാൻ ഫോൺ കൊടുക്കാറില്ല, പക്ഷേ അവരെല്ലാവരും ഫോൺ യൂസ് ചെയ്യണുണ്ട് ഫോൺ കൊടുക്കണം അവർക്ക് പേടിയ അവരുടെ മക്കളെ. അപ്പം ഞാൻ സിസ്റ്റേ്സിനോട് ഞാൻ പറയും ആഹ് ഞാൻ വിളിക്കുമ്പോളായാപ്പോലും അവരെന്ത് ചെയ്യാണ് പിന്നെ മക്കളാ ഫോൺ എടുക്ക ആ മക്കള് ഫോൺ എടുക്ക ഒന് ന്നെങ്കി എടുക്കൂല ഞാൻ ഒ
അന്നിട്ട് കട്ട് ചെയ്ത് വിടു അവര്, നമ്മൾ എന്തെലും അത്യാവശ്യത്തിന് വിളിച്ചാൽ തന്നെ അവരെങ്ങന്നാനറിയാവോ കട്ട് ചെയ്ത് വിടും, നമ്മള് കെടന്നു കൊണ്ട് വിളിക്കും നമ്മൾ അറിയുന്നില്ലല്ലോ എവരുടെ കയ്യിലാ ഫോണൊന്നും എ
ആ ഫോൺന്ന് അറിയില്ല പക്ഷേ അവര് വാങ്ങി വെക്കേണ്ടേ? അപ്പ ഞാൻ പറയും ഞാൻ നല് ല്ലോണം പറയും, സിസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് അത്യാവശം നല്ല മൂത്തതാ പക്ഷേ എന്നാലും ഞാൻ അവരോട് ഞാനാ ഏറ്റവും എളയത്. ദേഷ്യ ആന്നല്ലോ. പറയും കാരണം നമ്മള് കാര്യം ഇല്ലാത്ത കാര്യല് കാര്യത്തിനല്ലല്ലോ പറയുന്നേ?
സ്സിലാക്കണ്ട അവർക്ക് മനസിലായ ഒരാള് പറഞ്ഞു കൊടുത്തു കൊണ്ട് തെ തെറ്റായ കാര്യങ്ങളല്ലല്ലോ?
ആ അവർക്ക് അറിയാം ഇത് തെറ്റാന്ന്, പക്ഷേ അവർക്ക് അവരുടെ മക്കളെ നമുക്ക് ഒതുക്കാൻ കഴിയണന്നില്ല. അതുകൊണ്ടാാണ് അത് പ്രശ്നം, മ് അപ്പ ഞാന് എന്നിട്ട് ഒരുസം ഞാൻ വിളി ച്ചപ്പോ പറഞ്ഞു ഏ എ എവിടെ അപ്പം രണ്ടാമത്തെ മോളാ എടുത്തെ അപ്പം ഞാ കൊടുക്കുന്നില്ല നമ്മള് ക്ക് എന്ത് ചെയ്യും ഒരാള് കോൾ ചെയ്യുമ്പ ആ ഫോണിന്റെ ആൾക്ക് ആ ഫോൺ കൊണ്ടുപോയി കൊടുക്കൂല്ലേ.
കൊടുക്കൂല്ലേ? അത് ഇവരുടെ മനസ്സിൽ എന്തുവാന്നറിയാവോ ഫോൺ കൊടുത്ത കഴിഞ്ഞാ അത്രേം സമയം കളിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഫോൺ പിന്നെ തിരിച്ച് കി ട്ടുവോ എന്നൊക് ക്കെയുള്ളൊരു ചിന്തയ അവർക്ക്, അത് അവര് പെട്ടെന്ന് കട്ടാക്കുന്നേ, അത് പറയത്തു പോലും ഇല്ല നമ്മളോട് നമ്മള് ഏതേലും സമയത്ത് ഇങ്ങനെ ഫ് ഫോൺ നോക് ക്കുമ്പോഴായിരിക്കും അയ്യോ കോൾ വന്ന ല്ലോ? ചോദിക്കുമ്പം പറയും ആ ഞാന പറഞ്ഞിട്ടി ല്ല എന്നും ആ മ മറുപടി പറയുന്നേ, ആ അതാ
സം നല്ലോണം ഞാൻ വയക്ക് പറഞ്ഞ്, ഞാൻ പറഞ്ഞ് ഇനി മേലാല് ഞാൻ ഫോൺ വിളിക്കുമ്പോ ഈ ഫോൺ തൊട്ട് പോകരുത് ഞാൻ വിളിക്കുമ്പോ ഇങ്ങളടുത്താണ് ഫോണെങ്കില് ഞാന് ബാ ഞാൻ നല്ല ഷൗട്ട് ചെയ്യും, ഞാൻ നല്ലോണം ചീ ഇന്നെ കുറച്ച് പേടിയ, അപ്പം ഞാൻ നല്ലവണ്ണം ഞാൻ വയ ക്ക് പറഞ്ഞു പിന്നെ ഇതു വരെ ഞാൻ ഫോൺ എടുക്കുമ്പോ പെട്ടെന്ന് ഓടി
പക്ഷെ അത് നല്ലതാ. അങ്ങനെ പേടിയുള്ളതേ നല്ലതാ അത്. ചിലർക്ക് ചിലർക്ക് അച്ഛനും അമ്മയ്ക്കും ഒരു ലിമിറ്റേഷൻ കാണുമല്ലോ കുഞ്ഞുങ്ങളോട് പറയാം. വേറൊരാളാകുമ്പം ആ അത് ഒരു പേടി വെരും അവർ സ്വാഭാവികമായിട്ട് അച്ഛനും, അമ്മയും, പറയുന്നേനെ കാട്ടി ഒരു പടി മുന്നിൽ പേടി വെരും. അത് പക്ഷെ നല്ലതാ അത്.
അതെ ഞാൻ പറയാ എന്റെ മക്കൾക്കും ആ എന്റെ മക്കളോട് ഞാൻ എങ്ങനെയാണോ ഞാൻ എന്റെ മക്കളോട് ഇങ്ങനെ തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങടെ മക്കളോട് എൻ ക്കെല്ലാ
ആഹ് അതെ, എന്റെ മക്കള് നിൻറെ മക്കള്ന്ന് നമ്മള് മനസ്സി കാണുന്നില്ലല്ലോ, നമ്മള് നമ്മടെ മക്കള്, ആ ഒരു ചിന്ത വെച്ചിട്ടല്ലേ അതെ ആഹ് അതെ എടാ ഞാൻ ഒരു മിനിറ്റ് വിളിക്കാവേ, മോനെങ്ങാണ്ടേ എണീറ്റെ ഉം ശെരി ശെരിയാ